ഹലോ
ഹലോ
ആഹ് എന്തേണ്?
എന്നാ ഞാൻ വെറുതെ വിളിച്ചതാ.
അതെ പിന്നെന്താ ണ് ഊണക്കെ കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല, കഴിക്കാൻ നോക്കുന്നുള്ളൂ നീ കഴിച്ചോ?
എന്ന് ഇന്ന് കുറച്ച് ക്ലീനിങ് ഡേ ആയിരുന്നു.
അതെയോ.
ഉം അപ്പൊ കൊറച്ച് ലേറ്റ് ആയി.
ഉം ഉം ഉം പിന്നെ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു. പിന്നെ പിന്നെന്താ എന്താണ്‌ എന്താ കുട്ടി പോയോ?
ഇല്ലേ ഇല്ല്യാ ന്ന് മടി പിടിച്ചൂ..
അതെ
ഉം
രാവിലത്തെ മഴ കണ്ടിട്ടാവും.
ആഹ് പിന്നെ അച്ഛനും ഉണ്ട് വടെ അവളച്ഛനുംണ്ട്.
അയി ശരി ഓ..
ആഹ് അപ്പൊ പിന്നെ അച്ഛനെ കണ്ടപ്പോ പിന്നെ,
ഉം അതെയോ ഇന്നെന്തേ ഇതാണോ ലീവ് ആണോ..
ആഹ് അന്ന് ലീവാണ്.
ഉം ശരി
അപ്പങ്ങനെ മടിയായി.
ഉം ഉം ഉം
എവിടെ മോന എവിടെ ഉറങ്ങ?
അയ് അല്ലല്ല ഞാനെ നിക്ക് ഒന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യംണ്ടായിരുന്നു അപ്പൊ ഞാ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പൊ മോൻ അവിടെ ഉണ്ട് അമ്മയുടെ അടുത്ത്ണ്ട്.
ആഹ് ആഹ് അയ് ശരി ഉം ഉം ഉം
ഇങ്ങനെ
ഉം
പിന്നെ മഴ നല്ല മഴയല്ലേ അവിടക്കും
എന്ത് മഴയല്ലേ മഴപ്പൊന്ന നിന്നു രാവിലെ തൊട്ട് നല്ല മഴായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല ഇപ്പ ഒന്ന് വെയിലൊക്കെ ഒന്ന് തെറിച്ചിട്ടുണ്ട്
ആഹ് അതെന്നെ ഇവിടെ
അതെല്ലേ
ഉം മഴ മാറി ചാടിച്ച വന്ന് പുറത്തേക്ക്റങ്ങിയതാവൂല്ലേ
അഹ് അതെ അല്ല ഞാന അങ്ങനെ വിചാരിച്ചിട്ടില്ല എല്ലാ പണികളൊക്കെ ഒരിക് ഇങ്ങി വരുമ്പോളേക്കും പിന്നെ കുട്ടിയല്ലേ അവ ഞാൻ നേരത്തെ കാലത് ഒരു പതിനൊന്ന് മണിയാകുമ്പോ പോരണംന്ന് വിചാരിച്ച ആളാ അപ്പളേക്കും ഏയ് ഞാൻ പോരാൻ തുടങ്ങുമ്പോഴേക്കും അവൻ രാവിലത്തെ ഉറക്കായിരുന്നു ഇപ്പോളേക്ക് ഉണർന്നു ഉണർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു അന്നാ ഒന്ന് രണ്ട് പണികള് കഴിച്ചിട്ട് അങ്ങോ പോവാ എന്നാ പിന്നെ അമ്മയ്ക്ക് കുട്ടീ നോക്കല്ലേണ്ടുള്ളൂ വിചാരിച്ചത്
ആഹ് അപ്പൊ നീ ഇപ്പ എവിടെ ഏട്ടന്റെ വീട്ടിലാ നിന്റെ വീട്ടിലാ
ഏട്ടന്റെ വീട്ടില്
അതെ ആഹ് ആഹ്
അപ്പൊ ഞാൻ അങ്ങനെത് നോക്കുമ്പോഴേക്കും ആഹ് എന്താണ് ആള് എണീറ്റു എണീറ്റ് കഴിഞ് അതൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിയുമ്പളെയ്ക്ക് അപ്പോളൊക്കെ നല്ല മഴാര്ന്നു പിന്നെ വിചാരിച്ചു. പിന്നെ അവ മേല്ന്ന റങ്ങ്ണില്ല. വിഷ്ക്ക്ണ്ട് തോന്ന്ണം എന്നട്ട് ചോറ് കൊടുത്തു. ചോറൊക്കെ കൊടുത്ത കെഴിഞ്ഞപ്പോ ഇപ്പൊ കളി തൊടങ്ങി അപ്പ ആ ഗ്യാപ്പിൽ പോന്നതാ
പോന്നുലേ കണ്ടില്ലാച്ചെങ്കി കൊഴപ്പൊന്നുല്ല ല്ലേ
ഇല്ല ഇല്ല കണ്ടില്ലാച്ച് ഇപ്പൊ അങ്ങനെ അറിഞ്ഞ് വര്ണൊള്ളൂ അവന്
ആഹ്
ഇപ്പ ഒരു കൊഴപ്പ ടെഞാൻ എറങ്ങിപ്പോന്നാലും കൊഴപ്പ ഇണ്ടാവുന്നില്ല ഇന്ന്പ്പോ ഞാൻ ഡ്രസ്സൊക്കെ മാറിന്ന് കണ്ടപ്പോ ഏ എന്നെ വന്നിട്ട് ഉമ്മ വക്ക്യ. ഇന്റെ മേത്ത് കേറ എന്റെ മേത്ത്ന്ന് എറങ്ങണില്ല അങ്ങനെ ഇന്നട്ട് അമ്മ പറഞ്ഞ് ഈ കാണാതെ പൊക്കൊ പറ്ഞ്ഞ്. ഇന്നട്ട് അമ്മ അവിടെ അവനങ്ങനെ തട ഇണ്ട്. അപ്പൊ ഇന്റെട്ത്ത്ക്ക് ഓടി വര. ഓടി വരുമ്പളെത്തേ ഞാൻ വേഗം പോന്ന്
മനസ്സിലായി തൊടങ്ങീല്ലേ
അതെ മനസ്സിലായിതൊടങ്ങി ഇനാണ് പ്രശ് ന ഇനി പോരുമ്പോ പോ അതെ കാണാതൊക്കെ പോണ്ട്യേരും പിന്നെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മള്ടെ കൂടെ തൂങ്ങും
ആഹ്
അങ്ങനെ അങ്ങനെ പഴല്ലേ ഇനി പിന്നെ വറ് സംസാരിക്കാനൊന്നു അങ്ങനെ ആയിട്ടില്ല റ്റോളൊക്കെ പറയൊള്ളൂ. അമ്മ അമ്മ അമ്മ അങ്ങനൊക്കെ പറയൊള്ളു
ആഹ് ആഹ് കുഞ്ഞു കുട്ടില്ലേ എത്ര ഒന്നര വയസ്സെല്ല ആയിട്ടൊള്ളു
ഒന്നര ആവ്ണൊള്ളൂ. ഒരു വയസ്സും മൂന്ന് മാസം
ആഹ് ആഹ് കുഞ്ഞീതാണ്ലെ
ആഹ് ചെറ്താ നടക്കല് തൊടങ്ങിട്ടാ നടക്ക്ണ്ട് അങ്ങനെ ആടി ആടി ആടിയിട്ട് നടക്കും
ഉം
അഹ് ഉം
അങ്ങനെല്ലേ ഉം
പിന്നെ എവിടേക്കും പോവാറില്ലേ പൊറത്ത്ക്കൊന്നും
ഇല്യ ഇപ്പ എവിട്ക്കു എറങ്ങിട്ടില്ല ഇപ്പ മഴ ആയ കാര്ണം പൊറത്തേക്ക് എന്ന് തന്നെ എറങ്ങെണന്നില്ല്യ
അതെ
ഉം
ആത് ശരി
പിന്നെ ഇന്നിപ്പോ ഇഞ്ഞിപ്പോ ഇന്ന് ഇപ്പ എന്തായാലും ഒന്ന് മൊത്തത്തില് എല്ലാരും ഒള്ളതെല്ലേ അപ്പൊ മൊത്തത്തില് ഒന്ന് ക്ലീനിങ് ചെയ്യാന്ന് വിചാരിച്ച്
അത് ശരി. അമ്മേക്കില്ലേ ഹസ്ബന്റിന്റെ വീട്ടിലല്ലേ
ആഹ് അവിടെ തന്നെ അമ്മീ ണ്ട് അച്ഛനും ഇണ്ട് ആഹ് ഇണ്ട് അമ്മീണ്ട് അച്ഛനുണ്ട്
ഒരു മകനാണോ
അല്യ രണ്ടാള്ണ്ട്
അതപ്പോ ആര ഏട്ടനാണോ അത്
ആഹ് അവരേട്ടനാണ്. ഇല്ല ഇനിയൊര് അനിയനാ ഇള്ളത്
അനിയന് ഇള്ളെ. ഉം അനിയൻ എങ്ങെനാ ഏഹ് കല്യാണം കഴിച്ചു കഴിഞ്ഞതാ അല്ലേ അപ്പൊ അവരൊക്കെ ഇണ്ടൊ
ആഹ് എല്ലാരും കൂടിട്ട് ഒരു വീട്ടിലാണ് താമസിക്ക്ണെ ഉം ആഹ് ഒരാളുണ്ട് ഇപ്പ രണ്ടാമത്തെത് വിശേഷം ണ്ടായിട്ടിരിക്യാണ് അതുകൊണ്ട് അവര് അവിടെണെ
ആഹ് ആഹ് ആഹ് അത് ശരി ഓക്കേ
ആഹ് അവരെ വീട്ടിലആഹ് ഒരാളെഉള്ളു
ഓക്കെ
അങ്ങനെ
അത് ശരി അപ്പോ ആഹ് ഏഴാം മാസം കൂട്ടിക്കൊണ്ടതാണോ അതോ
ഇല്യ എന്താണ് അല്ല കൊച്ച്സം അവിടെ നിക്കാന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ പോയതാണ് ഉം
ഇപ്പ എത്രേയി ഇപ്പൊ വിശേഷം ഉണ്ടന്ന്റിഞ്ഞിട്ട് ഇപ്പ എത്ര മാസായി
ക്ക് പിന്നെ ഒരു മൂന്ന് നാല് മാസൊക്കെ ആയിട്ടുള്ളൂ
അത്ര ആയ്ട്ടുള്ളൂ അല്ലേ അത് ശരി
അത്രക്കെ ആയിട്ടുള്ളൂ
അതെ
ഉം
ഓകെ ഓകെ പിന്നെ പിന്നെന്താ ന്നാണ് എവിടക്കെ ഒരു ജോലിക്കൊക്കെ നോക്കികൂടെ നിനക്ക്
ആഹ് നോക്കണം ഉം എന്തായാലും ഇനി ഇപ്പോ ഞാൻ പറഞ്ഞു ഒരു കോഴ്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ടണ്ടി അത് ചെയ്തെന്റെ ശേഷം നോക്കാന്ന് വിചാരിച്ചിട്ടാണ്
ആഹ് ശരി അല്ല ഇപ്പ എന്തായാലും കുട്ടി നിപ്പോ സ്കൂളിലേക്കൊക്കെ ചേരാറ് ആയല്ല
ആഹ് അപ്പ എന്നിട്ട് നോക്കാന്ന് വിചാരിച്ചിട്ടാണ്
അത് ശരി ആഹ് അത് മതി അതൊക്കെയി വരവായി ട്ട് മതി പിന്നെ എവിടെങ്കിലും ഉണ്ടാവും ആഹ് ആറു മാസത്തെ കോഴ്സില്ലേ അങ്ങനെ ഉണ്ടാവും
ആറുമാസത്തെ അല്ലേ ആഹ് ആറു മാസത്തെ അല്ലെങ്കി മൂന്ന് മാസത്തെ
ആഹ് മൂന്നായാലും മതി ഒരു കൊല്ലത്തൊക്കെ ഭയങ്കര ലോങ് ആകും
ആഹ് ആറോ അല്ലെങ്കി മൂന്നോ മാസത്തെ നോക്കിട്ട് ചെയ്യാ വിചാര്ച്ച്ട്ടാണ്.
പിന്നെ ഓൺലൈൻ ആയിട്ട് ഉണ്ടാവൂലോ ഓൺലൈൻ നോക്കിക്കൂടെ?
ഓൺലൈൻ കോഴ്സ് അല്ലെ ഉം അങ്ങനെ. ആഹ്‌ പിന്നെ ഞാന് വിചാരിച്ച് എന്തായാലും പോയിട്ടെന്നെ ചെയ്യാ വിചാര്ച്ചു.
ഉം
ഉം.
പിന്നെ.
പിന്നെ എന്തായി. എത്യോ എങ്ങനെ പോണ് ബസിന പോണ്?
ആഹ് ബസ്സില പോണത് വീടിന്റെ അവിടെന്ന് കൊറച്ച് ബസ്സിന്റെ അവിടക്ക് കൊർച്ച് നട്ക്കാനൊള്ളൂ.
നട്ക്കാണ്ട് ല്ലേ?
നടക്കാന്ണ്ട് അപ്പൊ ഞാൻ ങ്ങനെ നടന്ന് പോന്നു.
ആഹ്‌ ആഹ്‌.
ഇല്ലെങ്കി പിന്നെ വണ്ടിലൊക്കെ പോവ്വാ അപ്പം പിന്നെ.
ആഹ്‌
പിന്നെന്താ?
പിന്നെ.
എപ്പഴാ ഞ്ഞി ചോറ് വെയ്ക്ക്യ?
ആഹ് ചോറ് കയിഞ്ഞ് പ്പോ കഴിക്കാൻ പോവന്നെണ്. ഉം. ഇപ്പ രണ്ട് മണി ഒക്കെ ആയി തുടങ്ങില്ല ആയില്ലേ
രണ്ട് മണി കഴിഞ്ഞു.
കഴിഞ്ഞു ആഹ് പ്പഞ്ഞീ കഴിക്കണം.
ഉം ഉം.
എല്ലാരും കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി പോയിട്ടിരിക്കണം.
ആഹ് ശരി എങ്ങനെ കുട്ടിക്ക് വാരി കൊടുക്കണോ അത് തന്നെ കഴിക്കോ?
ഇല്ല്യ തന്നെ കഴിക്കും.
തന്നെ കഴിക്കും അതെ ആഹ് അപ്പൊ കൊഴപ്പല്ല ആഹ്‌.
തന്നെ കഴിക്കും ഉം പിന്നെ തീരെ കഴിക്ക് ല്ലാച്ചങ്കില് അപ്പൊ നമ്മള്.
ഉം ആഹ് ഇഞർ നിർബന്ധിച്ച് കൊടുക്കണം
ആഹ് ചെലെ സമയത്തൊരു മടി പിടിക്കും അപ്പൊ മ്മള് കൊട്ക്കണം.
ഏഹ് ശരി അങ്ങനെ ആൾക്ക് എന്താ പറയാ. ങ്ങനെ നോൺ വെജ് അങ്ങനെക്കണ്ടോ അതോ വെജിറ്റേറിയൻ തന്നെ
ഇല്ല്യാ രണ്ടും നോണും വെജും രണ്ടും കഴിക്കും.
രണ്ടും കയ്ക്കോ?
ഉം രണ്ടും കഴിക്ക്യും.
ഉം നിർബന്ധോന്നൂല്ല്യാലെ?
നിർബന്ധോന്നൂല്ല്യ പക്ഷെ ഏരു കൊർച്ച് പ്രശ്നാണ്. ഏഹ് എരു അങ്ങനെ പറ്റൂല. അപ്പ പിന്നാ അവൾക്കായിട്ട് നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കണം. ഫുഡൊക്കെ ഇണ്ടാക്കണം അങ്ങനെ.
ഇവന് ഞാനിങ്ങനെ ചെർപ്പം തൊട്ട് തന്നെ കൊറേശെ ങ്ങനെ എരൊക്കെങ്ങനെ കൊറേശെ കൊടുക്കുന്നൊക്കെ ണ്ട്ട്ടോ. പറ്റാണ്ടാവണ്ട വെച്ചിട്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ പി തന്നെ ഞാന് ഏഹ്‌ എന്താ പറയാ കൊർച്ചൊരു എരിവ്ണ്ടായിക്കോട്ടെ വച്ചിട്ട്. കൂട്ടാൻലത്തെ കഷ്ണങ്ങളൊക്കെ ട്ത്തിട്ട് കൂട്ടി കൊഴച്ച് കൊടുക്കുമ്പഴും അയിന്റെ കൊർച്ച്. എരിവ് ഇണ്ടാവില്ലേ? ആ എരിവ്ണ്ടെങ്ക തന്നെ വായേല് പെട്ട്ട്ട്ണ്ടെങ്ക അപ്പ തന്നെ തുപ്പ.
ആഹ്‌ പ
മീന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടായ കാരണം എരിവ് ലാത്ത കാരണം. അവൻ അത് കഴിക്കും തീരെ കഴിക്കുണില്ല ന്നട്ട് ഞാൻ വെറും ചോറാണ് ഞാൻ കൊട്ത്തത്. അപ്പ വേഗം കഴിക്കുന്നുണ്ട് ചോർ പ്പും ഇട്ടിട്ട് കൊടുക്കുമ്പോ വേഗം കഴിക്കണ്ട് അല്ലാണ്ട് തീരെ തിന്നിണില്ല കുട്ടി
ആഹ് ഞാന അവൾക്ക് കുറച്ച കുരുമുളക് പൊടി ഇടും തീരെ എരുല്ലാതെ വെക്കില്ല കുറച്ച ക്കൂരു മുളക് പൊടിമണി ഇട്ട് കഴിഞ്ഞാല്
ആഹ്
അങ്ങനെ കൊടുക്കും
ഉ
ഉണ്ടാക്കുമ്പോളേ പ്രശ്ന
ആ
കുരുമുളകിന്റെ പൊടി എല്ലാ മീന ഒക്കെ വറക്കുമ്പോ
ആശെപ്പും കുരുമുളക് പൊടിയും മഞ്ഞളും
മഞ്ഞിപ്പൊടി ഉപ്പും കൂടിയിട്ട് അങ്ങനെ മുളക് പൊടിക്ക വരെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇപ്പം കൊടുക്കും ആഹ് ആ ഇപ്പൊ കഴിക്കണ്ടേ നമ്മള് തീരെ ഒരു കൊടുക്കാതിരിക്കണ്ടന്ന് വിചാരിച്ചിട്ടേ
ഉം ഉം ഉം
അങ്ങനെ ആക്കിട്ട് കൊടുക്കും ചെറുതായിട്ട് ഇപ്പ തന്നെ കൊണ്ട വരണ്ടേ
അതന്നെ ആഹ് എന്നിട്ട് ഇപ്പ ഇവൻ ഇ മീൻ കഴിക്കാൻ വേണ്ടി ഇപ്പ തുടങ്ങിയിട്ടള്ളു എന്നിരുന്നാലും കുറച്ചുകൂടിയും കഴിഞ്ഞിട്ട് ഉം
ആഹ് ആഹ് അങ്ങനെ
പിന്നെ
ഉം പിന്നെ